ആഹ് ഇണ്ട് കേക്കണണ്ട്
എന്തൊക്കെണ്ട് വിശേഷങ്ങള്
ന നല്ലതന്നെ
ഇന്നങ്ങെനെ കാലാവസ്ഥയൊക്കെ എങ്ങനെ മഴ ഉണ്ടോ അതോ വെയിലാണോ
ഇല്ല ഇന്ന് വെയിലാണ് ഇന്നലെ നല്ല മഴയയ്നിം
ആഹ് ഇന്നലേം ഇന്നും ഇവിടെ കൊറച്ച് മഴക്ക് കൊറവുണ്ട് ഇപ്പം കൊറച്ചൊക്കെ വെയിലുണ്ട് അയ്ന്റെ രണ്ടുസം മുന്നേ നല്ല മഴയാണ് പെരും പെയ്യലേനു
ആഹ് ഇന്നലൊക്കെ നല്ല മഴേനിം ഇന്നലെന്നും തോർന്നിട്ട് ട്ടൊന്നുല്ല ഇന്ന് നല്ല രാവിലെ മുതലേ നല്ല വെളിച്ചണ്ട്
ആഹ് ഇന്നലെ തന്നെ ഇവിടെ രാവിലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ പിന്നെ ഉച്ചക്ക് ശേഷം ഒരു വെളിച്ചണ്ടായിരുന്നു പിന്നെ ഇപ്പൊ നല്ലെ ഇന്നും നല്ലെ രാവിലെ മുതലേ നല്ല വെളിച്ചാണ് അതുകൊണ്ട് കൊറെ ഡ്രസ്സ് ഒക്കെ ഒണങ്ങി മറ്റേത് തോരടാനെയ് സ്ഥലേ ഇണ്ടായിരുന്നില്ല ബക്കറ്റിലായിരുന്നു തിരുമ്പിയത് തിരുമ്പല്ലാതെ നിവർത്തിയില്ലാല്ലോ ഫാന്റെ ചോട്ടിലും ആഹ് ഒക്കെ ഇട്ട്ങ്ങാണ്ട് ഒണക്കാരുന്നു എന്നിട്ട് ചായൊക്കെ കുടിച്ചോ?
ആഹ് ചായകുടിച്ചു
ഉം ചായക്കെന്തേലും കടിയുണ്ടോ?
കടി ഇന്ന് ചക്ക ഇണ്ടായിനിം ചക്ക കൂട്ടാൻ വെച്ചീനിം
ആഹ് ഞങ്ങളും വെച്ചിരുന്നു ചക്കകൂട്ടാൻ ഞങ്ങള് രാവിലെ ആട്ടോ വെച്ചത്
ആഹ്
ചക്ക കൂട്ടാൻ വെച്ചു ഇന്ന് ഇ മഴൊന്നും ഇല്ലാത്തത് കണ്ടപ്പളെ എന്ത് നന്നാക്കാനൊക്കെതല്ലേ ഇത് മഴൊന്നും പെയ്യുമ്പോ നമ്മക്ക് ഒരു സ്ഥലത്ത് ഇരുന്ന്‌ങ്ങാണ്ട്‌ നന്നാ ക്കാനൊക്കെ ഭയങ്കര ആഹ് തോന്നൂല ഒരു പണിയെടുക്കാനും തോന്നൂല അല്ല മറ്റേതന്ന് പറഞ്ഞാ ചൂടോടൊക്കെ തിന്നാനൊക്കെ രസാണ് മഴേത്ത് പക്ഷെ ഇണ്ടാക്കാൻ പണിയാണ്
ആഹ് കൊറച്ചേരം മെനകെട്ടിരിക്കണം
കൊറച്ചേരം മെനക്കെട്ട് ഇരിക്കണം കൊറച്ചേരം നല്ലോം മെനക്കെടണം വേറെ വേറൊരു പണിയും നടക്കൂല്ലല്ലോ ആ സമയത്ത് നമ്മക്ക്
ആ ചക്കമ്മെ ഇരുന്ന കൊറച്ച് അധികം ഇണ്ടാവും കൊറച്ചു നേരം അയ്നായിട്ട് മെനക്കെട്ടിരിക്കണ്ടെ
ആ ന്നിട്ട് ഉച്ചക്ക്‌ എന്താ ചോറും കറിയൊക്കെ വെച്ചത്
സാധാ ഫുഡ്ന്നെ ചോറും പച്ചക്കറിയും ചിക്കൻ കറിയും ഉണ്ടെയ്നിം ഇന്ന്
ആഹ്
ഇന്ന് ഞായറാഴ്ച മക്കക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ ഇന്ന് ഒഴിവല്ലേ
ഉം ഇനി രാത്രിക്കൊക്കെന്ത ഉച്ചക്ക് വെച്ചതെന്നെ ഉണ്ടോ അതോ എന്താ ചപ്പാത്തി അങ്ങനത്തെ പരിപാടി എന്തേലുണ്ടോ
ഇല്ല അത് ഹസ്ബൻഡ് ഇവിടെല്ല ഓല് പൊറത്താണ് ഓല് ഇണ്ടാ വുമ്പങ്ങനെ രാത്രി ചപ്പാത്തി ഇണ്ടാക്കും ഞങ്ങളാവുമ്പോ അങ്ങനെന്നെ ഉച്ചക്കത്തന്നെ
ഉം ഇവിടെ അങ്ങനെ തന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് വെക്കണ തന്നെയാ കേട്ടോ രാത്രിക്കുമ്പാടെ
ആ നമ്മളാ എന്ത് നടപ്പില്ല കുട്ടികള് മോർച്ച് ഇല്ല മോന് മദ്രാസ് പോയതോ അവപോലക്ക് വൈകുന്നേരം മദ്രാസ്
ആഹ അതുകൊണ്ടൊക്ക് കള കാനും നേരല്ലല്ലോ രാവിലെ സ്കൂളിലും വൈകുന്നേരം മദ്രാസും
അല്ല നീ ഞായറാഴ്ചയല്ല
ആ
ആ എന്ത ഒരു അവിടുത്തെറ പട്ടെങ്കിലും പുറത്തൊക്കെ തന്നെയ
ആഹ് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ചു നേരം ടൈമും കാര്യങ്ങളൊക്കെ കിട്ടും
ആഹ ഉ പിെ സ്കൂള ഉുള്ള ദിവസം ആവുമ്പോ ആറുമണിന്റെ ശേഷം ശകരം ഇപ്പ സ്കൂളൊന്നും ചിലപ്പോ നബിതനൊക്കെ അടുത്ത് തരാനായില്ലേ
ആഹ
അപ്പൊ പിന്നെ സ്കൗട്ടി ഇതിന്റെയൊക്കെ പ്രോഗ്രാമ ഒക്കെ പഠിപ്പിച്ചിരിക്കും ഒന്ന് നാലരക്ക് തന്നെ വരാൻ പറഞ്ഞന്
ഏർ അപ്പൊ നോർത്ത് തുടങ്ങിട്ടുണ്ടാവുംല്ലേ ഇനി ഇന് ക്ലാസ്സൊക്കെ കണക്കാര ക്ലാസ തന്നെ കുറഞങ്ങനെ വവേ
ആനിയിപ്പോ മദ്രസൽ എക്സാം ആയില്ലേ
പതിനെട്ടാം തീയതി ആ പതിനെട്ടാം തീയതി പരീക്ഷയാണ്
ആഹ ശരി
വേറെ എന്നിട്ട് എന്തൊക്കെയ വേറെ എന്തേലും അല്ല കേക്ക് അങ്ങനത്തെ എന്തെേലും ചെയ്യോ പുഡിങ്
ഇല്ല ഇല്ല ഞാൻ അങ്ങനെ
അങ്ങനത്തെ പരിപാടിയൊന്നുംല്ല നമ്മളെ സാധാ ഞാനൻ ഒന്ന ഉണ്ടാക്കൂല്ല നമ്മ സാധാണഉണ്ണിയപ്പ നെയ്യപ്പം അപ്പ അങ്ങനത്തെ എന്തേലൊക്കെണ്ടാക്കൻന്നല്ലാതെ വേറൊന്നുംഞാൻ ഉണ്ടാക്കലില്ല
അങ്ങനെയൊക്കെ തന്നെ ഞാനൻ ഉണ്ടാക്കാനണ്ട് ഇന്ന് ഈ ചോറ് ബിരിയാണി നെയ്ച്ചോറ് മന്തി അങ്ങനെ മ
ആ ഇതൊക്കെ ഞാനും വെക്കും ബിരിയാണി ചോറ് മന്തിൊക്കെ നെയ്ച്ചോറ് ഞാ വച്ചാ വെക്കും പക്ഷെ രസംണ്ടാവില്ല ഞാൻ വെച്ചാൽ
ഉ അന്തേ
എന്താറിയില്ല ഞൻ വെച്ച നച്ചോന് രസ ഉണ്ടാവില്ല മീയും ബരിയാണിയൊെ നല്ല ടസ്റ്റ് ഉണ്ടാവും
ഉം ആ വെള്ളം പാഗാവലേ
വെള്ളമൊക്കെ പാകവും പക്ഷെ എന്താ അറില്ല ഒരു ക കട്ട കുത്തി കൊണ്ടക്കാര മറ്റേതൊക്കെ നമ്മള് വെറുവെറുന്നനെ ആകുമല്ലോ ചോറ് ചിലോൽവെച്ച നല്ല രസക്കാരം ഞാൻ വെച്ച നെയ്ചോർ വെച്ചെന്താ നന്നാവലില്ല
ഏ
പിന്നെ ഇങ്ങൾക്കത്ര മക്കള
എനിക്ക് രണ്ട് മക്കള് അഞ്ചാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും
ഏ മോന മോളോ
മോനും മോളും
ഉം അ ശരി ഇവരെ ഉപ്പ ഇവിടെണ്ടോ
ഇല്ലേ നാട്ടിലില്ലേ അവര് പുറത്താണ്
ഉം വേറെ എന്തൊക്കാ വീട്ടില് ഉമ്മി ഉപ്പെക്കല്ലെ
ഇവിടെ ഉമ്മണ്ട് ഉപ്പല്ല ഇവിടത്തെ ഉപ്പ മരിച്ക്നു
പിന്നെ മറ്റെ പാസ്സായോ
ഏഹ്
മരിച്ചിട്ട് കുറച്ചായോ
ഏ കുറച്ചന്നും ആയിട്ടില്ല ഇപ്പ മരിച്ചിട്ട്ന്നെ ഉള്ളു മരിച്ചിട്ടരു മൂന്ന് മാസആയിറ്റ്ള്ളു
ഏഹ് ഹിൻസ്
ഇല്ല തോനന്നായിട്ടില്ല സുഖം ഇല്ലാണ്ട് അടഞ്ഞു കിടന്നിട്ടൊന്നുണ്ടാരുന്നില്ല എന്നാലും ചെറിയൊരു വയസ്സായി എന്നുള്ളതിന്റെ ഒര് അസ് അസുഖങ്ങൾ ഉണ്ടായിരുന്നു പറ്റടഞ്ഞു കിടക്ക കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പെട്ടെന്ന് തന്നെ ആയിരുന്നു
ഉം നിങ്ങള് വീട് മാറിട്ട് കുറയായോ
ഇല്ല വീട് മാറിയിട്ടില്ല ഞങ്ങള് ഇവിടെ വീട് നേരാക്കിയിട്ടില്ല എനിക്ക് മൂന്ന് മുത്തച്ചിയളുണ്ട് ഓലൊക്കെ വേറെ പോയി ഞങ്ങളെ വീട് നേരാക്കിട്ടില്ല
തറവാട്ടിലാ
ആഹ് തറവാട്ടിലാണ്
ഏഹ്
ഞങ്ങള അവിടുത്തെ ചെറിയ മക്കള് വിട് നേരെ ആക്കണം ഉന്ന് കൂടി കഴിഞ്ഞട്ടൊക്കെ കൊറച്ച് കയിഞ്ഞിട്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിക്കേന്നു
ആഹ്
പിന്നെ വാപ്പാക്കൊന്നും വീട് പൊളിക്കുന്നത് വലിയ താല്പര്യം ഉണ്ടാവു ചെയ്തിരുന്നില്ല
ആഹ് ആഹ് പണ്ടുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെ തന്നെയാണ് ഓല് നിക്ക്ണ വീട് പൊളിക്കാറിമ്പൊ
ആഹ് അപ്പൊ പിന്നെ എന്ത് ചെയ്തിട്ടില്ല വല്ലാതെങ്ങട്ട് നമ്മള് നോക്കിയതുല്ല
ആഹ് ഉമ്മാക്ക് കുയപ്പൊന്നും ഇല്ലല്ലോ
ഏയ് ഉമ്മാക് കുയപ്പന്നുല്ല
ഉം ഇദ്ദേലേക്കരംലെ
ആഹ് അങ്ങനെ എന്താ നാൽപ്പത് കയിഞെക്കെ നീച്ച്കുന്നു ന്നാലുംപ്പൊ കുറച്ചൊക്കെ
ഉം
വല്ലാതെ പുറത്തൊക്കൊന്നും എറങ്ങൂല
ആഹ്
പിന്ന ഇവിടെ ചുട്ടുടുത്തുകൂടെങ്ങനെ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടുക്കെ നടക്കും അല്ലാതെ പുറത്ത് കൂടെ ഒന്നു ഇറങ്ങി പോകൂല്ല നാപ്പത് വരെയുള്ളു ഇരുന്നത്
ഉം
പിന്നെ കാല് വേദനയും ഒക്കെ ഉള്ള ആളായതോണ്ട് ആശുപത്രിക്കൊക്കെ പോവാന് കാലിന് മുട്ടിന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതാണ്
ഉം ഉമ്മാക് പ്രായായ്ക്ക്ണോ
പ്രായെക്കുണുച്ച കുറച്ചൊകേക്കണു അുപത്റുപത്തഞ്ച് വയസക്കെക്കുണു എന്നാലും ആരോഗ്യണ്ട് താനെ ആരോഗ്യക്കെ ഉണ്ട് അവിടെ ആരെങ്ങും വറ്റേക്കണോ വീട്ടില്
ആഹ് ഞാൻ ഇവിടെ ഒറ്റക്കാണേ ഞങ്ങള് വേറെ പോന്ന്
വേറെ പോകുന്നേക്കാരല്ലേ ഇങ്ങക്ക് എത്ര കുട്ടികള രണ്ടോ
ഇൻക്ക് മൂന്നാൾ
ആഹ് മൂന്നൂട്ടികൾ ആൺകുട്ടികൾ വേണും പെണ്ണും
ആഹ് രണ്ട് പെണ്ണും ഒരാണും
ആഹ് ചെറിയൊട്ടിയൊക്കെ എത്രല്ല വലുതായിക്കണോ
ആഹ് മോനാണ് ചെറുത് ഓൻ അഞ്ചാം ക്ലാസ്സിൽ എത്തിക്കണ്
ആഹ്
പിന്നെ മോൾ ഒരാൾ എട്ടില് ഒരാൾ പ്ലസ് ടുന്
ഉം വല്യകുട്ടികൾ ആയില്ലേ അവർ
ഉം ആണ്കുട്ടികള വലുതായിക്ക്ണ് അതോണ്ടല്ല ഇപ്പോ ഫോണമ്മല് ഒക്കെ ഇര്ക്കാൻ പറ്റണ്ടെ അല്ലങ്കി ഇപ്പോ നമുക്ക് ഫോണമ്മ ഇരിക്കാൻ പറ്റോ
അഹ് ഫോണെന്നും കിട്ടൂല വലുതായാലും ചെറുതായാലൊന്നും കിട്ടൂല്ല ഫോൺ ഓല് ചോയിച്ച് ഓൽക്കണ വാണം
ഉം ഒയിക്കുമാണം പിന്നെ ഓ ചെറിയ മക്കളായ തീരെ വട കരച്ചിലും പിടിച്ചാലും ആയിട്ടില്ലേ
ആഹ് അത് കിട്ടൂലേ അപ്പൊ നമ്മളെന്ത് ചെയ്യും ആവശ്യത്തിന് നമുക്ക് വേറെ സമയമല്ലോഓലോ നോക്കണ്ടേ
അഹ്
ഓലക്ക് കഞ്ഞി ചോറ് ഓലെ കുറുമ്പും മറ്റേതും നിറങ്ങട്ട് നോക്ക
ഞാനക്കൊ ഒറ്റക്കയിട്ട്ന്നല്ലോ ഉമ്മാന്റെ ഇപ്പൊ അവിടൊക്കെ ആണെങ്കി ഇതിനൊന്നും പറ്റൊല എനിക്ക് ഇഷ്ട ഉണ്ടാവ ന അവിടെ പണി ഉണ്ടാവും ഞമ്മള് ഇങ്ങനെ വെറുതെ നമ്മള ഇഷ്ടത്തിന് എറക്കാൻ പറ്റോലാലോ
അത് പറ്റൂല്ല ഓല് പിന്നെ ഓല്ക്ക് ഓരോ ചിട്ടകളുണ്ട്
അഹ്
ഇവിടിണ്ട് കൊറെേ ചിട്ടളൊക്കെ കൊറൊക്കെ ഞമ്മള് ശ്രദ്ധിച്ചു കൊറെേ നമ്മള് ഇപ്പോ എല്ലാര്ക്കും ഒരേ പോലെ ഉഹ് എത്തൂല
അഹ്
നമുക്ക് നമ്മളതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുല്ലേ
ഉം നിങ്ങള് പിന്നെ വീട്ടില് അനിയത്തിയും അനിയമാരോക്കെ ഉണ്ടാ
എനിക്ക് എന്റെ ഞങ്ങൾ അഞ്ചച് മക്കളാണ് എനിക്ക് അനിയേത്തിമാരുണ്ട് എന്റെ നാത്തൂമാരൊന്നുംല്ലാട്ട ആഹ് ഞാൻ അഞ്ചു പെകുട്ടികളാണ് ഞാനാണ് മൂത്തത് എന്റെറെ കീപ്പട്ടാണ് ബാക്കിയുള്ളവരൊക്കെ
അയ്ശരി
എല്ലാരും കല്യാണം കഴിഞ്ഞു.
ഏയെ
എല്ലാർക്കും കുട്ടികളും മക്കളൊക്കയി.
അഹ് പിന്നെ വേറെ എന്തൊക്കെ
വേറെന്തൊക്കെ നല്ല വർത്താനം അങ്ങനെ പോണ് പിന്ന എന്താണ് നിങ്ങൾ പുറത്തൊക്കെ പോക്കണ്ടോ ട്രിപ്പ്ക്കെ പോവോ ക്കാക്കിയൊകെ ഉണ്ടാവുമ്പോ
അഹ് ഒരു ഹസ്ബൻഡ് വരുമ്പോ പോകു അല്ലാതെ
അല്ല അതിപ്പോ നമ്മൾ ആരും കൊണ്ട ഇല്ലല്ലോ ഇപ്പൊ പോയിട്ടൊക്കെ കൊറേ ആയോ
ഓര് പോയിട്ടിപോനാലു മാസായി നാലു മാസം ആ അഞ്ചു മാസ ആയി.
അഞ്ചു മാസ ആയിട്ടാള്ളൂ ല്ലേ ഇനീ ഒരു വർഷോ ഒന്നര വർഷോക്കെ കഴിഞ്ഞ വരോ. എത്ര നിക്കു അവിടെ രണ്ട് വർഷോ? ഉം നല്ല ലീവ് ഉണ്ട്ല്ലേ?
ഏ ഹഹ
നാ നീണ്ടൊര് കാലാവധി ഉണ്ട്ന്ന്.
ആ ആയാ ലീവ് ണ്ടാവും രണ്ട് മാസം.
നാല് മാസോ ആറു മാസോ?
ഇല്ല ഒരു രണ്ട് രണ്ടര മാസം ആവുമ്പോ തിന് അവിട്ന്ന് വിളി തൊടങ്ങും ഒരു അറബി വീട്ടിലാണ്.
എവ്ട്ക്ക ലാസ്റ്റ് ഒക്കെ ട്രിപ്പ് ഒക്കെ പോയിനോ എവിട്ക്ക വന്നിട്ട് എടുക്കേലും പോയിനോ?
ആഹ് ഞങ്ങള് മൈസൂര് ഊട്ടി അങ്ങനെയൊക്കെ പോയിന്.
ആഹ എങ്ങനണ്ടായിരുന്നു യാത്രൊക്കെ അല്ല ഓല് വരുമ്പോ തന്നെ ഉള്ളു നമുക്ക്. എന്തെങ്കിലും അതെങ്ങനെ രണ്ട് കൊല്ലം അവിടെ നിന്നാ പിന്നെ രണ്ടു മാസത്തിനാണ് വരുന്നത് രണ്ട് മാസ എവിടെ ജീവിക്ക്ണത് ജീവിക്കാള്ള സമയല്ല ലോ.
ആഹ്
എന്താണ്ലേ രണ്ട് വർഷവ്ടെ നിന്നിട്ട് രണ്ടു മാസാണ് ലീവ്.
മ്. മോരറിം അമ്മള് പ്രവാസ്യാല്ലേ ഞമ്മക്കങ്ങനെ ഞാൻ ഞങ്ങ അവിടെല്ല ഇമ്മേ ഞങ്ങ ഇവിട്ത്തെ പ്രവാസ്യാണ്.
ആഹ്. ഇവ്ട്ത്തെ വിര്ന്നാരാണ് അവിടെണലോ നാട്.
ഹ് ഹ് ഹ്. ഞമ്മളറിം ഞമ്മളും പ്രവാസ്യളന്നെല്ലേ
മ്മക്കിപ്പ എന്താണ് നമ്മള് എതാന്ന് ഓല അവ്ടെ നിക്ക്ണു ഓല് നയിച്ണു ഓല് പൈസര്ന്നു നമുക്കൊന്നും പ്രത്യേകിച്ചില്ല ന അന്ത്യാവ്ണ് നേരം വെൾ
അങ്ങനെ നേരം കഴിയ്ണ് ന്നല്ലാതെ
അങ്ങനെ ദിവസം കയ്യും ആ ദിവസ നമ്മക്ക് വയസാവ്ണു ഓൽക്ക് വയസ്സാവ്ണു അപ്പൊ ശെരീട്ടോ ഇന്നാ ഓക്കെ.
ആഹ് ന്നയി